ഹലോ
കേൾക്കുന്നുണ്ടോ
ഹലോ സൗണ്ട് കൊറവാണല്ലോ
ഹലോ
ഇപ്പഴും സൗണ്ട് കൊറവാണ്
ഹലോ
ഹലോ സൗണ്ട് കൊറവാണ്
ആഹ് ഒരു മിൻ ഹലോപ്പ കേൾക്കുന്നുണ്ടോ
ആഹ് ഇപ്പൊ കേൾക്കുന്നുണ്ട്
ആഹ് ഹെ ഹെഡ്സെറ്റ് വെച്ചതായിരുന്നു എന്നാണ് വിശേഷം സുഖല്ലേ
ആഹ് സുഖാണ് അവിടെയോ
അതെന്നെ സുഖം അൽഹംദുലില്ലാഹ് എന്താ പരുപാടി സ്കൂളൊക്കെ തുറന്നില്ലേല്ലേ പിള്ളേർക്ക് പിള്ളേരൊണ്ടോ
ബുക്കൊക്കെ പൊതിയാണ് ഏഹ് പിള്ളേരില്ല അനിയത്തികളുണ്ട് അനിയത്തി അനിയന്മാര്
അനിയത്തിയമാർക്ക്ലെ കഴുകത് ആഹ് ആഹ് അയ്ശരി ബുക്സൊക്കെ ചട്ടയിടാണോ
ആഹ് ബുക്സൊക്കെ പൊതിയാണ്
ആഹ് ശരി എന്താണ് വിശേഷം ഞാൻതെ മോളെ പഠിപ്പിക്കുന്നുണ്ട് പിന്നെതേ തുണി മടക്കിക്കൊണ്ടിരിക്കുന്നു ഒരു പണിയിലാണ് ഉം അതെ മൾട്ടിടാസ്കിങ് ആണ് ഇപ്പത്തെ കൊറച്ചായിട്ടൊരു ജോ ബിന് പോന്ന്ണ്ട് അപ്പൊ വന്ന് കഴിഞ്ഞ ഒന്നിനും ടൈമില്ല ഏഴ് മണിയാം എത്തുമ്പൊ
അ അ ആഹ്
ആഹ് അപ്പ പിന്നെ എല്ലാം കൂടെ ഇങ്ങനോരുമിച്ച് ചെയ്യുന്നകൊണ്ട് ഓരോന്ന് ചെയ്യണം മൾട്ടിടാസ്കിങ്ങാണ് അതെ അതിനെടേലാണ് കോളും ചെയ്യുന്നെ എല്ലാം കൂടെ ബിസിയായി കൊറച്ച് ഉം എന്താ ഫുഡ് കഴിച്ചോ
ഫുഡ് കഴിച്ചിട്ടില്ല കഴിക്കാനിരിക്കാണ്
ആണോ എന്താണ് സ്പെഷ്യലിന്ന് ആഹ് ഫുഡ് കഴിച്ചിട്ടില്ല കഴിക്കാൻ പോന്നേ ഒള്ളു ആഹ് ആഹ്
അവ്ടെന്താ
തന്നയാണോ അതോ പലഹാരാണോ ചോറാ ചോറാല്ലെ ഇവിടെ ദോശയാണ് ഗോതമ്പ് ദോശയാണ് പിന്നെ ബീഫ് കറിണ്ട് ചുടണം കഴിച്ചിട്ടില്ല മോളെ പഠി പ്പിച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ കഴിക്കാന്ന് പറഞ്ഞിട്ട് ഉം ദോശ ചുടണം കഴിക്കണം ഉം ഇല്ലല്ല എന്തേലൊക്കെ പലഹാരങ്ങൾ ഇണ്ടാവും ഇവിടെ എപ്പഴും മാവ് സ്‌റ്റോ ക്ക്ണ്ടാവും ആട്ടിയമാവില്ലേ ദോഷമാവ് ഇഡലിമാവൊക്കെ ഇപ്പന്ന് കഴിഞ്ഞപ്പോ ഗോതമ്പ് ചപ്പാത്തി ഇണ്ടാക്കാന്ന് വെച്ചാ ടൈം ആയില്ലേ വന്ന് കഴിഞ്ഞപ്പോ പിന്നെ വയ്യ കൊർച്ച് ബസ്സില് അത്യാവശ്യം പോണേ ഇപ്പവയ്യാന്ന് തോന്നിയപ്പോ വേഗം ഞ കസ് കേരള ആഹ് ആയുർവേദ മെഡിസിൻസ്ൻ്റാെരു കസ്സ്റ്റമർ കെയറാ
ആഹ് ഇപ്പഅട്ത്ത് ജോയിൻ ചെയ്തിട്ടേ ഒള്ളൂ
ആഹ് ഞാനിപ്പോ ഇതേയോ റ്റൂ വീക്ക് ആവുന്നേ ഒള്ളു വൺവീ ക്ക് ട്രെയിനിങ് കഴിഞ്ഞു വൺ വീക്ക് വർക്കിന് കേറിട്ട് ഇപ്പ വൺ വീക്ക് ആവുന്നേയുള്ളൂ ഉം തെറ്റാതെ എഴുത് ഉം അപ്പൊ ഒന്ന് സെറ്റായി വരുന്നല്ലെള്ളൂ അതിന്റെ തെരക്കൊക്കെയാണ് വർക്കെയ്യാ എന്തേലും ആണോ ചെയ് പഠിക്കയാണോ
അല്ല ഞാന് പ്ലസ് ടു കഴിഞ്ഞിട്ടൊള്ളൂ
പ്ലസ് ടൂ കഴിഞ്ഞല്ലെ
ആഹ് ഇഞ്ഞി ഡിഗ്രി പോണം
ഡിഗ്രിക്ക് പോണം ആഹ് അലോട്ട്മെൻറ്റുകളൊക്കെ വരുന്നുണ്ടോ
ആഹ് ഇപ്പൊ ഒട്ടോണമസ് വിളിച്ചിട്ടൊള്ളൂ വേറെ വിളിച്
വിളിച്ചിട്ടെയുള്ളു അല്ലേ ഓക്കേ ഓക്കെ തൊടങ്ങുന്നല്ലേ ഒള്ളൂ അല്ലേ ക്ലാസൊക്കെ
ആഹ് താകടങ്ങുന്നേയുള്ളു വെള്ളവെക്കെ ഉണ്ടോ അവിടെ ആഹ് സുഖം വെള്ളം വന്നാ റ്റ് കെണർല് വെള്ളവില്ലേ ആവശ്യത്തിനൊക്കെ ഉപ
ആവശ്യത്തിനുള്ളത് ആഹ് ഇണ്ട് ഇണ്ട് ഇവടെ നമുക്ക് പഞ്ചായത്ത് ഉം പൈപ്പ് കണഷനും ഉണ്ട് ആ ഡെയ്ലി വരും കാെഴപ്പയില്ല കെണറില്ല നമുക്കിവിടെ കെണറ് കുഴൽ കിണറൊന്നുല്ല പൈപ്പ് വെള്ളവെന്നെയാണ് നമ്മള് എല്ല എല്ല് ഉം പക്ഷെ കൊഴപ്പമില്ല വരും എല്ലാ ദൂസവും വരും
ഏഹ് ബുദ്ധിമുട്ടൊന്നുല്ലലേ
അത്യാവശ്യംന്ന ഇല്ല ബുദ്ധിമുട്ടൊന്നുല്ല വെള്ളം നമ്മ് പിന്നെ നമ്മള് കുടിക്കാള്ളത് ഫിൽട്ടറെയ്ത് അയിന്ന് തന്നെ എട്ക്കാണ് അവ്ടെ വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടോ
ഏഹ് യാ ഇവിടെ സ് കെണറൊക്കെണ്ട്
കെണറ്ണ്ടല്ലേ കെണർലെ വെള്ളം കുടിക്കാൻ നല്ല രസ ത് ഞങ്ങള് ആദ്യം താമസിച്ചോട് കെണറ്ന്നായിരുന്നു വെള്ളം എട്ത്ത് കുടിക്കാനേ അതൊരു പ്രത്യേക ടേസ്റ്റായി ഇപ്പൊ ഇവിട്ന്ന് കിട്ടാനില്ല എടുത്തില്ല കൊറച്ച് ദൂരൊരു വീട്ടിലേ ഒള്ളൂ ഏ അല്ലല്ല ഞാൻ ഹസ് ബെന്റിന്റെ വീട്ടിലാ ഞങ്ങള് താമസിച്ചാേയിവിടുന്ന് ഞാൻ എന്റെ ഉമ്മാടെ കൂടെ ഇരുന്നാ സമയത്
ആഹ് ആഹ് ആഹ് ആ അങ്ങനെ ആഹ് ആഹ്
ഉം ഇവിടെ പിന്നെ കൊർച്ച് ദൂരം പോണം വെള്ളം എടുക്കാന് അതുകൊണ്ട് പിന്നെ പോവാറില്ല പിന്നെ ഫിൽട്ടറ് വെച്ചു. ആഹ്
ആഹ്
ഉം കുട്ടികളൊക്കെ പഠിക്ക. അവള് പഠിപ്പിക്കയാണ് അപ്പോവള് എടക്ക് ഇടക്ക് ഡൗട്ട് ചോദിക്കാണ്. ക്യൂ ഉം ഉം ഒരു മോള് അവള് എൽ കെ ജി ആയിട്ടുള്ളു. കുട്ടികളില്ല ഒരാളായിട്ടൊള്ളു.
ഏഹ് ഇവിടെ എൻ്റെ എനിക്കൊരു അനിയത്തിയുണ്ട് എൽ കെ ജില്.
ആണോ അത്ര ചെറിയ അനിയത്തി ഏജ് ഗ്യാപ്പ് ഉണ്ടല്ലോ നല്ലതായിട്ട്.
ആഹ് പി അല്ല എൻക്ക് ആഹ് വേറെ അനിയത്തിയും ഉണ്ട് പത്തില്.
പത്തില്ണ്ട അ ഓഹ്
ആഹ് പിന്നെ ഒരു അനിയനുണ്ട് നാലിക്ക്. ആഹ് നാലില് ആഹ് ആഹ് നാല് പേര
ആഹ് ശരി
അപ്പൊ ഓളെ എൽ കെ ജി ചേർത്തീന് ന്ന് അറിയ.
ഓഹ് നല്ല രസായിരിക്കും. ഇത്ര വലിയ താത്തേക്കെ ഉള്ളമ്പോ നല്ല കെയറിംങ്ങ് ആയിരിക്കുവല്ലോ അനിയ ല്ലേ ഇപ്പളൊരു ഒരു മദറ് പോലെ തന്നെ ആയിരിക്കും. അതെ അതേല്ലെ, അല്ല ആൾക്ക് നിങ്ങളൊരു മദറ് പോലെ തന്നെ ആയിരിക്കും.
ആഹ്
സിസ്റ്ററല്ല. എവിടെ എന്റെ ഇഷ് ഫാമിലിയിലും ഉണ്ടേ എന്റെ കസിൻ കസിൻ ഇതുപോലെ ഒരു സിസ്റ്ററുണ്ട്. അവള് ഇപ്പൊ ഡിഗ്രി സെക്കൻഡ് ഇയറ പഠിക്കുന്നേ. അനിയ ത്തി ഇപ്പ എൽ കെ ജില് ഇപ്പ ചേർത്തിട്ടേ ഒള്ളു. അപ്പൊ അവള് പറയുന്നേക്കാം നല്ല രസാണ് ആഹ് അറിഞ്ഞൂടാ
എനിക്ക് എന്റെ മോളെ പോലെയാണ്.
എന്താ?
എനിക്ക് എന്റെ മോളെ പോലെയാണെന്ന് പറയാ.
ആഹ് അതെ നല്ലതാ കെയറിങ് ആയിരിക്കും അവർക്കും തിരിച്ച് നമ്മുക്കും ആ ഒരു സ്നേഹം അത് ഭയങ്കര ഇതായിരിക്കും. ചുള്ളേര്ടെ പിന്നെ അത്ര ഏജ് ഗ്യാപ്പില്ലാത്ത അനി രണ്ടനിയന്മാരാ.
എ ഏരാ?
ഉം ആഹ് എന്റെ എന്റെ തൊട്ട് താഴെയൊള്ള അനിയൻമാര്.
ആഹ് ആഹ്
പഠിക്ക ഒരാള് പഠിക്കുന്നു ഒരാള് വർക്ക് ചെയ്യുന്നു. പ്രായം കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല. പ്രായൊന്നായിട്ടില്ല. ഉം പിന്നെ എക്സാമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു പ്ലസ് ടുന്? എന്താ?
ആഹ് എക്സാമൊക്കെ കൊഴപ്പല്ലേയ്നി. റിസൾറ്റൊക്കെ വന്നില്ലേ. ആഹ് മാർക്കൊക്കെണ്ട്. നയൻടീസെവൻ പെർസെന്റേജ്ണ്ട്. ഏഹ് ഓഹ്
അതെ നല്ല പഠിപ്പ മാർക്ക്ണ്ടല്ലോ. അത്യാവശ്യം നല്ല ശതമാനണ്ട്.
ആഹ്
ഉം എന്തോ ചോദിച്ചായിരുന്നല്ലോ. എന്ത് ചെയ്യാൻ കൃഷിയോ? കൃഷിയൊന്നുമല്ലടാ നമ്മുടെ വീട്ട വളപ്പില് എന്തെങ്കിലും ചെറുതായിട്ട് വെച്ചുണ്ടാക്കും അതുപോലെ ടറസൽ എന്തെങ്കിലും ഒക്കെ വെച്ചുണ്ടാക്കും അത്ര തന്നെ നമുക്ക് ആവശ്യള്ള പച്ചക്കറികൾ അത്യാവശ്യം കിട്ടാറുണ്ട് പക്ഷെ നല്ല താല്പര്യമാണ് നല്ല ഇഷ് ട്ടാണ് ഉണ്ടാക്കാൻ ഇങ്ങനെന്തെങ്കിലുമക്കെ ചെയ്യാൻ ടൈം കിട്ടുന്ന പോലൊക്കെ ചെയ്യാറുണ്ട് ഇപ്പ ടൈമില്ല ഇല്ല നമ്മളിപ്പോ പുതിയതായിട്ടൊന്നും വെക്കുന്നില്ലന്നേ ഉള്ളൂ ഉള്ളതിനൊക്കെ അത്യാവശ്യം നനക്കാറും പിടിക്കാറും ഒക്കെ ഉണ്ട് ടെറസിലുണ്ട് ടെറസിലിപ്പോ ആഹ് തക്കാളിയും പച്ചമുളകും ചെടികൾ വെച്ചിട്ടുണ്ട്
ആഹ്
പിന്നെ ഉം അടുക്കള ഭാഗത്ത് കുറച്ച് ഇതൊണ്ട് കോവക്ക മത്തങ്ങ പോലുള്ള വള്ളികളൊക്കെ ഉം ഇഷ്ടാണ്
ഇവിടെ വല്ലാണ്ടൊന്നുല്ല ഒക്കെ വാങ്ങല് തന്നെയാണ് പിന്നെ മൊള
ആഹ് വാങ്ങാലന്നേ ഇപ്പൊ വിശ്വസിച്ച് നമ്മുക്ക് വിശ്വസിച്ച് കഴിക്കാലോ നമ്മളെന്തേലും ഉണ്ടാക്കുമ്പോഴേ ഇപ്പ മൊത്തം വിശടിച്ച് വരുന്നതലേ അതിന്റെ ഒരു
ഇവിടെ വാങ്ങലാണ് അധികം
അതികല്ലേ
ആഹ് ഉപ്പ പച്ചക്കറിപ്പീടെ പോണോണ്ട് അവിടുന്ന് തന്നെ എടുത്ത് വരും
ഉം വെളിൽന്ന് പച്ചക്കറി വാങ്ങുമ്പോ ഒരു ആഹ് അരമണിക്കൂർക്കെ നമ്മള് ശരിക്കും പറഞ്ഞാൽ മഞ്ഞപ്പൊടീട്ട വെള്ളത്തിലേ ഒ ഉപയോഗിക്കുന്നത് നല്ലതാ എന്തെങ്കിലും വിശാംശങ്ങളൊക്കെ ഉണ്ടെിൽ പോയി
ആഹ് ആഹ്
ഉം പച്ചക്കറിയാണോകൂടുതല് വെക്കാറുള്ളത് വീട്ടില്
അല്ല മീനും ഇറച്ചൊക്കെ വെക്കാറുണ്ട് ഇപ്പൊ പെരുന്നാൾ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ അ എ
സ്റ്റോ സ്റ്റോക്ക് ഉണ്ടാവുമല്ലോ അല്ലേ ബീഫിനെ ഫ്രീസർ അതിനു വേണ്ടി ഒ ക്ഷിട്ടിരിക്കുകായിരിക്കും ഇവിടെ എന്താ ഇന്ന് ലാസ്റ്റില് പുതിയ ഇല്ല ഇവിടെ ഞാൻ എടു ഇ ലാസ്റ്റിലെ പൊതി വെച്ചുട്ടോ രാവിലെ വെച്ചു കഴിഞ്ഞു കഴിച്ചു കഴിച്ചോന്ന് വേണമെങ്കിൽ പറയാം
ഏഹ് എന്നും മടപ്പാവേ ആഹ് എന്നും ഇങ്ങനെ ഇറച്ചി കഴിക്കുമ്പോ മ മടുപ്പന്ന് പറയാ
പാവും പക്ഷെ നോയിക്കോട്ടെ അ ഒരു വൺ വീക്ക് കതിന് നമുക്ക് കഴിക്കാൻ തോന്നുമ്പോൾ ഒരു തുള്ളി കിട്ടില്ല പിന്നെ നമ്മള് കാശ് മുടക്കി വാങ്ങണം ആഹ് പിന്നെ ഒരു വൺ വീക്ക് കഴിഞ്ഞത് ഒരു ആഗ്രഹം വരല്ലുണ്ട് തിന്നാൻ വേണ്ടീയിട്ട
ഉം ആഹ്
എന്തേലും പരീക്ഷണൊക്കെ ചെയ്ത് നോക്കോക്ക ഇറച്ചി ഉണ്ടല്ലോ യൂട്യൂബിലൊക്കെ നോക്കി കിട്ടും പിഡി എഫോ ആഹ് കട്ട്ലേറ്റോ ബീഫ് വെച്ചിട്ടെ
ആഹ് ആഹ് ആഹ്
ആഹ് പരീക്ഷണങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ ടൈം ആഹ് ആഹ് കണ്ടു കണ്ടു ഉം എന്നിട്ട എന്താ ആഹ് അതെ നോക്കൂ വിജയിക്കട്ടെ ഞാന് വിടെ എപ്പോഴും ചെയ്യാറുണ്ട് മോൾക്കൊക്കെ എന്താ ഡ്രൈവിങ്ങോ ടു വീലർ ഇണ്ട്ടാ ലൈസൻസ് ഉണ്ട് കാർ എടുക്കണം ഇൻഷാ അല്ലാഹ് വീട്ടിലിണ്ട് കാറുണ്ട് ഡ്രൈവിംഗ് അറിയില്ല
ആഹ് അയിലാ അയിലേര്ക്കും ലെ പോകലെ ലൈസൻസ് ഇല്ല എടുക്കണം
ആഹ്
കൊടുത്ത്ക്ക്ണ് അപ്പൊ ആഹ് ലൈസൻസിന് കൊടുത്ത്ക്ക്ണ്
ആഹ് വേണം നമുക്കിപ്പ അത്യാവശ്യ ഇപ്പ പെൺകുട്ടികൾക്കെല്ലാ ലൈസ് അറിഞ്ഞിരിക്ക്ണെ അത്യാവശ്യ ഡ്രൈവിംഗ് അറിയണം നമുക്ക് എന്തെങ്കി കാര്യങ്ങൾക്ക് ഇനിയിപ്പോ കോളേജിലൊക്കെ ചേരുമ്പോഴേ പോവാലോ ബസ്സിന് വെയിറ്റ് ചെയ്ത് നിക്കണ്ടല്ലോ വണ്ടി ഉണ്ടോ വണ്ടിണ്ടോ വീട്ടില് ടു വീലർ
ഉ ഉപ്പാക്ക് ഇണ്ട് ഇനി എനിക്ക് എടുക്കണം അടവിട്ടാണ്ട് ഇങ്ങനെ ആഹ് ഇൻഷാ അല്ലാഹ്
ഉം ഉം പഠിക്കും എനിക്ക് ഫോർ വീലർ പഠിക്കണന്നുണ്ട് പഠിക്കണം
ആഹ് ക്ലാസിന് പോയാ മതിയല്ലോ
എന്താ ആഹ് ഈസിയാ പഠിക്കാൻ ഈസിയാ നമ്മള് സ്റ്റാ സ്റ്റാർട്ടിംഗ്ട്രബിൾ മാത്രേ ഉള്ളൂ ആഹ് നമ്മള് പോയിക്കഴിഞ്ഞാൽ സെറ്റാ ആകും വിഷയല്ല അപ്പൊ ഈ ഡ്രൈവിങ്ങിന് പോകുമ്പോ അവര് പറയും കാറാണ് ഈസി ന്ന് പറയും
ഉം
വേറെന്താ ഫുഡ് കഴിച്ചല്ലോ ല്ലേ
ആഹ് ഫുഡ് കഴിക്കാനിരിക്കുന്നേ ഒള്ളൂ
കഴിക്കാൻ ഇരിക്കുന്നെ ഒള്ളൂ ലെ ശരി എന്നാ ഞാനും പോയിട്ടേ ദോശ ചുടണം പോട്ടെട്ടോ ഇപ്പൊ വിളിക്കാ
ക്യാ വെഞ്ച് ആഹ് ആഹ്